അല്ല ഇങ്ങളപ്പോ ആഹ് കേക്കോണ്ടാ നേർത്തെ എന്ത്യേന്നാവം? റെയിഞ്ചോയ്താണോ? കേക്കൂല്ലേ
ആഹ് കേ ക്ക്ണ്ട് പിന്നെ എന്തേ പ്പ്ളാ ഇഞ് ഫുഡ് കഴിക്കാ?
ദാ വാപ്പ ഇങ്ങനെ പള്ളിക്കക്കെയ്ക്കുണു വാപ്പാന്റെ പള്ളിക്കന്ന് വര്ണം.
ആഹ് ആഹ്
ഉം ഉമ് ഇന്ന്പ്പം ഞാൻ കഴി
ഹലോ
ഉണ്ടാവേക്കാ അവര് പോയേക്ക എഴുപത്തൊമ്പത് എമ്പത് ഒക്കെയ്ക്കാരം.
ആഹ് ആഹ്
നിങ്ങക്ക് അമ്മ ഉംറക്ക് പോയ്‌ക്കാണ്ട് അവിടുന്ന് മരിച്ചതാ
ന്ന്ട്ട് ഇങ്ങോട്ട് കൊണ്ടോന്നോ
കൊണ്ടോന്നിട്ടില്ല ഒരു ഒരു മാസം നാല്ദിവസം ആശുപത്രി കിടന്നു അവിടെ
എന്ത് വയ്യായി അവിടന്നാവേ
ആഹ് അവിടുന്ന് ജലദോഷവും ശ്വാസം മുട്ടലൊക്കെ ഉണ്ടായിക്കാണ്ട് വേയ്യാതായി ഓല് പോരാനുള്ള ദിവസെന്നു പോരാന് എയർപോർട്ടിൽ വന്ന് എന്താ പറയാ ബോഡിം പാസ് വരെ എടുത്തിരുന്നു
ആഹ്
എന്നിട്ട് അവിടന്ന ഒന്നും അങ്ങനെ വെയ്യാതായിട്ട് ഒൽ ആശു പത്രിക്ക് കൊണ്ടാവാൻ അയച്ചിട്ട് മൂത്തച്ഛന് ഉണ്ടായിരുന്നു പിന്നെ വാപ്പിയും മൂത്തച്ചൻ പറഞ്ഞാൽ മൂത്ത തന്നെള്ള ആളായിരുന്നോ പിന്നെ വാപ്പിം ഏ ഇമ്മീം എന്താ പറയാ വല്യയ നാത്തും താതിം കൂടി യായിരുന്നു പോയിണ്ട് ഓല് മൂന്നാളുവാ പോയിണ്ട് അപ്പം പിന്നെ അന്ന് അവിടുന്ന് ഡോക്ടറെ കാട്ടാന്ന് പറഞ്ഞപ്പ പിന്നെ വാണ്ടാ പിന്നെ ഇവിടെ പിടിച്ചിട്ടാല് പിന്നെ നമ്മക്ക് അത് കെതികേ ടാവും എന്തെലുംക്കെ ആയാല് കണ്ട് അപ്പൊ അങ്ങനെ പോരായിരുന്നു
അ
ഓട്ന്ന് ബോഡി പാസ് കിട്ടിയാരെഓൽ കണ്ടുഇമ്മ ഇങ്ങനെ ശ്വാസം തിന്നണ്ട അപ്പൊ ഞമ്മക്കൊന്ന് ആ വിടിച്ച കാണ്ട് കൊണ്ട റാന്ന് പറഞ്ഞ് അടുത്ത പ്ലെയിനിൽ ഇങ്ങൊക്ക് പോവാന്ന് പറഞ്ഞു കാണ്ട് വാപ്പം വാ പ്പാനെ കേറ്റി വിട്ടോ ആര നിക്ണ്ട് ഉമ്മാന്റെ ഒപ്പം ചോയ്ച്ക്കണ്ട് അപ്പ പിന്നെ വാ നല്ലത്പെങ്ങളെ ല്ലേ ന്ന് പറഞ്ഞ് ഉള്ളതില് അപ്പൊ വല്യയ നാത്തു പിന്ന അത് നിന്നത് പിന്നെ അങ്ങനെ കൊണ്ടോയിഅടുത്ത പിറ്റേ ദിവസത്തെ പ്ലെയിനിൽ എങ്ങണ്ട് അയക്കാ എന്നൊക്കെ പറഞ്ഞതേനു അങ്ങനെ പറ്റിയില്ല ഒരു മാസം നാല് ദിവസവും ആശുപത്രിൽ അവിടെ കിടന്ന് മരിച്ചു നോമ്പ് ഇരുപത്തി മൂന്നിനോ മ നമ്മള അവിഡിം അവിടെഇരുമ്പത്തിനാലിനാണ് മരിച്ചത്
ഹെ
കഴിഞ്ഞ വർഷം ഒരാണ്ട് കഴിഞ്ഞ് ഇപ്പം
ആആ എന്നിട്ട് അതുവരെ നാ തൂന് അവിടെ നിക്കേ
ആ നാത്തൂൻ അവിടെ നിന്നു കാരണം മോ ഉ വിസിറ്റിംഗ്ആണെങ്കിൽ നമ്മള ഒ പ്രവിസ് ത് മൂന്ന് മാസത്തിനെറ്റല്ലേ അ മൂന്ന് മാസം നിന്ന് പിന്നെ താത്ത പെരുന്നാളൊക്കെ കഴിഞ്ഞ പിന്നെ താത്ത ഒരു ഉംറകെ ക്കെ ഒക്ക പോയി
ഏ ഇവ്ടന്ന് പോകുമ്പോ ഒന്നുല്ലേനി വയ്യായി ഒന്നുല്ലേനി ഏ
ഒരു വയ്യായി ഇല്ലേർന്ന് ങ്ങളൊരു മുട്ട് ഒച്ച കേക്ക്‌ണ്ട ങ്ങള്
ആ കേക്കണ്ട് ഇവിടെ എല്ലത്തിനിം ഞാൻ പേടിപ്പിച്ച് നിർത്തിയേക്ക
അല്ല ഇത് ഇത് പേട്പ്പിച്ചതാണ് പറ്റൂല്ല ഈ ഞാൻ പറയണ മറ്റേ അമ്മായിന്റെ മോന് ല്ലേ മൂത്തച്ഛനെ ഓലെ വീട് മേൽക്ക്‌ ഇണ്ടാക്കുണ്ട് അവിടെ പണി ക്കാര് ണ്ട് ഓലെ മുട്ടലാണ് ആ ഏ ഏ ഓലോട് പ്പം മുണ്ടാതിരി ക്ക്‌ ഞാൻ ഫോൺ വിളിച്ചാണ് റയാൻ റ്റൂലല്ലോ ഉം അങ്ങനെ അങ്ങനെ മ്മ മ്മാക്ക് എഴുവ ത്തഞ്ചാം വയസ്സ്ലൊക്കെയ
ഏ
അ ആ
വേറന്താ പിന്നെ ഞാ അത് കയിഞ്ഞിട്ട് ഞ്ഞ് വാട്സപ്പില് മെസ്സേജ് അയക്കണേ നമ്മൾ നല്ല കമ്പനി ആയതോണ്ട്
ആ ആ ഓരെങ്ങനെ നി ർത്തോ ഓലെ പണിയല്ലേ
അവൽക്ക് നാളെ വാർപ്പ് വാണം ന്നൊക്കെ ആവും എന്നൊക്കെ പറഞ്ഞു പക്ഷെ പണിക്കാര് വരായ് റ്റെ ന്റെ ഈ മുത്തച്ഛന് ഒരു മാസത്തിന് വന്ന് ഒരു മാസം കൊണ്ട് എന്താ പറയാ ഏ വാർപ്പ് കഴിഞ്ഞ് പോണം ന്നൊക്കെ പറഞ്ഞതേനു
ആ
മൂത്തച്ഛൻ പോയിന്റെ പി റ്റെന്നാണ് പണിക്കാര് വന്നത്
ഏ
ട്ടിം ചെയ്തു
ആഹ ആഹ
മൂത്തച്ചം ഞാ വന്ന് പിറ്റേന്ന അവിട് നെന്നെ വിൾച്ച് ആളൊക്കെ സെറ്റാ ക്കി പിറ്റേന്നന്നെ പണിക്കാരരും ന്നൊക്കെ പറഞ്ഞ് വന്നാണ് ടീമാണ് വന്നപ്പോ ഞ ഞങ്ങ ക്ക്‌ ഏകദേശ അറിയാ അപ്പം ഞാ ബല ബലോട പ്പ ഇന്നോട് ചോയ്ച്ച്ക്കാണ്ടാണ് എന്താ പറയാ ഏ പണിക്കാരൊക്കെ നോക്കി പറഞ്ഞിണ്ട് പ്ലാൻ ഒക്കെ അയച്ചന്ന്ക്കാണ്ട് അപ്പൊ അപ്പൊ തന്നെ ഞങ്ങള് പറഞ്ഞ് ക്ക്ണു ഒരു മാസം കൊണ്ട് ഏതാനുങ്ങൾ അത് കൈയൂല കേട്ടോ ഞമ്മക്ക് എന്താ പറയാ ഞമ്മൾത് ഇങ്ങനെ നടന്ന ഒന്ന് കൊണ്ടിടുക്കാത കൊണ്ട് ഞമ്മക്ക് അതിനെ പറ്റി ഏകദേശ ധാരണ ണ്ട് എന്നാ വര പണിക്കാരന്നൊക്കെ എല്ലാ ഓല് വരും ഓര് പിറ്റേന്ന് തന്നെ വരാന്നൊക്കെ പറഞ്ഞു
ആ ഓര് അങ്ങനെ തന്നെ പറയുള്ളൂ ഓര്ക്ക് കിട്ടണ കായി ല്ലേ പണി
ആ ആ അപ്പൊ എന്നിട്ട് പിന്നെ ഒരു മാസം നിന്ന് അന്നൊന്ന് വരാതെ പിറ്റേന്ന് പോവാൻ കാത്ത് നിന്ന വരും പോയ പിറ്റേന്ന്ണ്ട് വരണ് എന്നിട്ട് നാളഞ്ഞ് വാർ ലിങ്കൽ വാർപ്പ് ന്നെ ആയിക്കണു
ആ
അപ്പൊ നാളെ വാർപ്പ് ഇപ്പഴാണ് എന്നൊക്കെ പറഞീന അന്ന് വന്നന്നൊക്കെ ഇപ്പൊ ഈ പലകട ചാങ്ങുന്നത് എന്നട്ട് ഇന്നലേം വന്നിട്ട് ഇല്ല മിഞ്ഞാന്നും വന്നിട്ടില്ല പണിക്കാർ ഇന്നിണ്ട് ഇപ്പ മൂത്തച്ചിക്കാക്ക ചെന്ന് ചീത്ത പറയണ് എന്താപ്പ നിങ്ങള് ഇത് മയക്കാലത്ത് മേൽക്കെട് ല്ലേ അപ്പൊ ചോരിയാണേ അതെ കോണി കൂടിന്റെ മേല ശീറ്റ് ഇട്ടേക്കാണ് ആ ആ ആസ്പറ്റോസിന്റെ ഷീറ്റ് എടുത്തിട്ടില്ല അതിന്റെ ഉള്ള കൂടൊക്കെ വലകടിച്ച് അ നട്ട അതിന്റെ അപ്പൊ താത്താക്ക് പേടിയല്ലേ കുട്ടികളും ഓലും രണ്ട് കുട്ടികളാണ്
ആ അതെന്നെ
അപ്പൊ കെത്യാടാണ്ന്ന് പറഞ്ഞിക്കാണ്ട് എന്നാ തന്നെ ഈ ഒരു നമ്മളെ എന്താ പറയാ പാരപ്പറ്റിന്റെ പടവുണ്ടാവൂല്ലേ
ആഹ ആഹ
ഇട്ടിട്ട് ഒരു റൂമ്ക്ക് ഫസ്റ്റ് മഴണ്ട് പെയ്തിട്ട് ഒന്നായിട്ട് വള്ളം കൊഴിഞ്ഞാടയ്നു റൂമ്ക്ക് ഈ നമ്മളെ ആ ഹോൾ ണ്ടെ ള്ളൂ ക്കൂടെ
ആ ആ
എന്നിട്ട് അയിന് ശേഷം പിന്നെ ന്റെ ഹസ്ബൻഡിനെ വിളിച്ചിക്കാണ്ട് മൂപ്പര് അന്ന് പണിക്കാരെ ഷീറ്റ് കൊട്ന്നീനു ആ ഷീറ്റ് ഉണ്ടാവൂലെ പ്പം വാർ - പ്പിന്റെ ആ ഇരിമ്പിന്റെ ആ അത് എടുത്ത്കാണ്ട് അതിന്റുള്ള് കൂടെ ആ ഹോളിന്റെ ഉള്ള് കൂടെ ഇതാക്കി കാണ്ട് ക്കാണ് ചോർച്ച നിർത്തിയത് പിന്നെ ആക്കെ എന്നിട്ട്ന്ന് താത്തണ്ട് ചീത്തറിണ് നിങ്ങൾ എന്തത് ഈ മഴൊന്നും ഊക്കുഡ്നയിന്റെ മുന്നേ ഇതൊന്ന് കഴിച്ചെന്നീനെങ്കി വല്യ കാര്യം അയ്നുന്നൊക്കെ പറഞ്ഞണ്ട് ചീത്തറീണ് ഓലിപ്പോ ഓർക്ക് പണിട്ടാനാ
ആ ഓല് ഓല് തുടങ്ങി വച്ചാട്ട് ഓലാണ്ട് പോവും. പിന്നെ വേറെ നമ്മള് വേറെ ആരും വിളിച്ചൂലല്ലോ
വേറെന്താ പിന്നെ
പക്ഷെ അങ്ങനെ പോകുന്നു
തുടക്കല് കഴിഞ്ഞോ
തൊടക്കല് കഴിഞ്ഞ് മക്കളെ ചെരുപ്പ് ഒക്കെ ഒരച്ചൊട്ക്ക ഇതില്ലെങ്കിൽ ഞാൻ ഒര ച്ചില്ലെങ്കി നാളെ ഇതേ മാതിരി സ്കൂൾക്കാണ്ട് ഇട്ട് പോകും
ആ ഞാൻ
ആ എന്നും ഒരച്ചക്കണം ആ എല്ലാരതും ഒര്ക്കണം ഹസ്ബന്റിന്റെ ഒര്ക്കണം എല്ലാര്തും ഒര്ക്കണം
അതെപ്പളാ ങ്ങക്ക് കിട്ടി ഈ രാവിലെ നേരത്തെ പണിക്കോകുമ്പം
എല്ലാ അതിന് വേറെ ചെരുപ്പാണ് അത് വേറെ ചെരുപ്പിട്ടാ പോവാ ഇത് നമ്മള് അങ്ങാടീക്കൊക്കെ ഇറങ്ങണത്
ആ അ അപ്പൊ എപ്പളാ കഴിഞ്ഞ് വരാ വൈ
അ ഇഞ്ഞ് മഗ്‌രിബ് ആകും വരണെങ്കില്
ഉം അപ്പളും ങ്ങക്ക് രൊഴിവുണ്ടോ എന്നുണ്ടാവോ വെള്ളിയാഴ്ച ഒഴിവല്ലേ
ആ വെള്ളിയാഴ്ച ഒഴിവാ ഞ് മഴക്കാലയാ എന്നും ഒഴിവന്നെ
ആ അപ്പൊ പിന്നെ പ്രശ്ന
ആ വെള്ള ആയാണ്ട് ആ
അപ്പൊ കേത്യാടാണ്
ആ
ഞങ്ങളങ്ങനങ്ങനെ പോണ്
അങ്ങനെ അങ്ങനെ പോകുന്നു ഹസ്ബെൻഡിന് എന്താ ജോലിന്നാ പറഞ്ഞെ
സോഫ്റ്റ്വെയർ കമ്പനി ഉണ്ടല്ലേ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയ ഓല് ത്ക്കാ താ അത്ര വലിയ അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ വച്ചിട്ട് വലിയ ടീമാണെന്നൊന്നും കരുതാണ്ട് നമ്മള് പയ ഒരു ചെറിയ
ഞാന് വിചാരിച്ചിങ്ങള് വല്യ ടീമാ
വല്യ ടീം ഒന്നല്ല നമ്മളും പറ്റനല്ല എന്നാ കുഴപ്പല്ലായിരുന്നു
അ അ
ഇന്നവലിയ ടീമല്ലേനും
ആഹ ആഹ് ആഹ പഠിച്ച ജോലിയണല്ലോ അതാ ഞാൻ ചോയിച്ചേ
അങ്ങനെ പഠിക്കാൻ പറ്റും ഒരു സ്വന്തമായിട്ട് പഠിച്ചതാണ്
ഏ ആഹ ആഹ
എഞ്ചിനീയറിങ് കഴിഞ്ഞ അങ്ങനെയൊന്നുമല്ല ഞാൻ പറഞ്ഞില്ല ഹുദവിയ ആയിരുന്നുന്ന് പറഞ്ഞില്ല ഇങ്ങക്കറിയാം ദാറുൽഹുദവി വങ്ങക്ക അറിയില്ല ദാറുൽ ഹുദവി അത് പഠിച്ചു കാണ്ട് പിന്നെ കഴിഞ്ഞാല ഇങ്ങനെ സ്വന്തായിട്ട് ഇങ്ങനെ ഇരുന്നു എല്ലാരും ചോയ്ച്ച ഏത് കോളേജിലാ പഠി ച്ചീന്യത് ന്നൊക്കെ ചോയ്ക്കും ഞാൻ ഇപ്പൊ ഏതു കോളേജ് ബർക്ക് പർഞ്ഞൊട്ക്കാ അത്ങ്ങനെ പറയുമ്പോ
ആഹ
അങ്ങനെ ഒരു സാധാരണ ക്കാരൻ പ്പം ഉസ്താദ് പറയുമ്പം ഇങ്ങക്കൊന്ന് ആലോചിച്ച് നോക്കി മദ്രസ പഠിപ്പിച്ചാൻ പോണ്. അങ്ങനെ അല്ലൽ ല്ലാതെ മുട്ടി പോകുന്നുണ്ട്
അങ്ങനാവട്ടെ ക്ക ടൊന്നും ആർക്കുല്ലാതക്കെട്ടെ അങ്ങനൊക്കെ നമ്മ എത്ര നമ്മക്ക്
ഉം കിട്ടിയാലും തെയുല ഇൻക്കറ്യാന്റെ താത്ത താത്താൻ റ്റുട്ടിന്റെ ഇങ്ങനെ കാണുമ്പോ നമ്മക്കൊരു പാവമായിരുന്നു
ആഹ ആഹ
അത്ര ചെറിയ നോക്കൊക്കെ ഒരു ആറു മാസം കൊണ്ട് എല്ലാം കഴിഞ്ഞു മരിച്ചും ചെയ്തു കുട്ടി ഉ ഉണ്ടായി മരിച്ച അണ്ട് അറിഞ്ഞപ്പ ആത് ഒരു ഉയലൊക്കെ ആരുന്നു നക്ക ബാലൻസ് ഇല്ലാതെ അന്നൊക്കെ ഇത് നോക്കി നടക്ക കേറ്റാണ് എന്നൊക്കെ പറഞ്ഞട്ടാണ് നമ്മള് ചീത്തറിഞ്ഞഞ് പിന്നെ ഇങ്ങനെ നമ ഏകദേശം ഇങ്ങനെ മന അങ്ങനെയല്ല പിന്നെ എ റൈ ഇട്ത്തോക്ക്യേപ്പളാണ് ആണ പിന്നെമ്മ ക്കൊരു ഭയങ്കര സങ്കടയി ഒളണ്ട് തട്യൂടി പ എന്തോരു തട്യേരുന്നോ തട്യാണ് കൂടി വന്ന്
ആഹ് ആഹ്
അങ്ങനെ ലാസ്റ്റ് മറ്റേ കീമോ അല്ലാതെ വേറെ ഒന്നും ഉണ്ടല്ലോ അതൊക്കെ കീമോ ല്ലേ ആ ശരിതിന്റെ റേഡിയേഷൻ ആരുന്നു കൈ കരിച്ച് കളയാ അയ്ൻ്റെടേക്കൂടെ ഉം അയ്ന്റെ എടേൽ കൂടെ ഹോമിയോ ചെയ്തിരുന്നു ഒക്കെ പാടെയിരുന്നു നമുക്ക് എങ്ങനെയെങ്കിലും ഇപ്പൊ തിരിച്ച കിട്ടിയാൽ മതി എന്നുള്ള ഇ തീരല്ലേരുന്നു
എത്ര ആയാലും അമ്മള തന്നെ
ഓളിങ്ങനെ ഞങ്ങള് ചെല്ലിണ്ട് കാത്തു നിക്കുവാരുന്നു മട്ടേ ഒരു ക്രിസ്മസിന്റെ വെക്കേഷന് രണ്ട് വെക്കേഷന് കൂട്ടീട്ട് ഞാൻ വരും എന്നുള്ളതിൽ ഇങ്ങനെ കാത്ത കേറുന്ന പിന്നെ അയിന്റെ രണ്ടീസം മുന്നാണ് വെയ്യാതായി ആശുപത്രീക്ക് ഒക്കെ കൊണ്ടോയി മരിച്ചത് നമ്മള് ഞാനും കുട്ട്യാളും വരാന്ന് പറിമ്പോ തന്നെ ഓ ഭയ്ങ്കര
ആഹ് ആഹ് ആഹ്
വേറെ എന്താ നേരം കയ്യാനയ്ക്ക്ണു ഇഞ്ഞിങ്ങള് വേഗങ്ങളെ കുളിയച്ചി ഐന്നിട്ട് ഞാൻ വാട്സആപ്പിൽ മെസേജ് അയ് ബാക്കി വർത്താന അപ്പൊ പിന്ന അമ്മക്ക് സ്ഥലം പേരും ഒക്കെ ചോയ് ച്ചറിയ ന്നായാകോട്ടെന്ന ആ